ഹലോ എന്താ അങ്ങനെ പോണ്
പണ്യാളൊക്കെ കഴിഞ്ഞിരിക്കാണോ ഫ്രീ ആണോ ഇപ്പൊ
ഫ്രീ ഒന്നല്ല അടിച്ചാരാന് മഴയാണ്ട് ഓരോ സ്ഥലം ക്ലീൻ ആക്കിയോണ്ട് ഇങ്ങനെ നിക്ക
ആഹ് ആഹ് ചായകുടി ഒക്കെ കയിഞ്ഞാ
ആഹ് ചായുടി കയിഞ്ഞ് ഇങ്ങള് കഴിച്ചോ
ഉ ആഹ് ചായ കുടിച്ചു എന്തേ ഇന്ന് തിന്ന് ഫുഡ്
ഇന്ന് അപ്പം എന്താ മുട്ടക്കൂട്ടാനും
ആഹ് എനിക്കു ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു
ഓഹ് അയിശരി
എത്ര മക്കൾ എത്ര മക്കളുണ്ട്
ആഹ് ഇവിടെ ഇണ്ടേന്നു ചപ്പാത്തി പഷേ ഞങ്ങൾക്കാർക്കും ചപ്പാത്തി ഇഷ്ടല്ല ഇമ്മേം അനിയനും തിന്നും
ആഹ് ആഹ് അവിടെ വീട്ടിൽ ആരൊക്കെണ്ട് എന്തൊക്കെയണ്ട് വിശേഷം സുഖം തന്നെയല്ലേ കൊഴപ്പൊന്നില്ലല്ലോ.
ആഹ് എല്ലാവർക്കും സുഖായിട്ടെ പോണ്ടേ മഴ ഇണ്ട അവിടെ.
ഇല്ല ഇപ്പൊ മഴല്ല ഇന്നലൊക്കെ മഴയെന്നായിരിന്നു ഇന്നിപ്പ ഒരു വെളിച്ചം കാണാനുണ്ട്.
അതെല്ലേ ഇവിടെ വെളിച്ചം പറയാനൊന്നു ഇല്ല എന്നാലും മയ ഇല്ല
ആഹ് പിന്നെ മക്കളെ എത്രണ?
എനിക്കൊരാൾ
അതെ പഠിക്കുകയാണോ അതോ ചെറിയ കുട്ടിയാണോ.
ഇവിടൊക്കത്ത് കേയറിയിരിക്ക.
ആഹ് ഹസ്ബൻഡ് എന്താ നാട്ടില് വർക്ക് ചെയ്യാണോ?
അല്ല വിദേശത്ത്.
ആഹ് വീടിക്ക് പോവാറില്ലേ വീട്ടിലുമ്മക്കും ഉപ്പക്കും സുഖതന്നെയല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ആഹ് അപ്പൊ ലീവില് വന്നതാണ ഹസ്ബൻഡ് വീട്ടീന്ന്
അതെ
ആഹ്
ഈ പോയൻ വണ്ടി റെഡി ആഴച്ചോണ്ട്ക്ക എങ്ങനെ
കൊറ കുറെ ദിവസ നിക്കോ
ഇന്ന് പോവും ഉം ഇന്നലെ പോകണ്ടത്തയിന്നു നല്ല പിന്നെ വൈകുന്നേരം കൂളിയൊക്കെ കഴിഞ്ഞപ്പോത്തിന്നെ പിന്നെ എനിക്ക് തണു ത്തെ തണുത്തപ്പോ ഇനി വണ്ടിമേ പോകണ്ടേ എന്ന് വിചാരിച്ചണ്ടെനിക്ക് മട്ടി പിടിച്ചു പൈക്കുമ്പോ പോവാൻ മടിയ. ആ പിന്നീ ഞാനു ഇവിട്ത്തന്നെ ക
അപ്പൊ കുട്ടി കുടിക്കോ ഡ്രൈവിങ്ങ് ഓക്കേ അറിയണ ആളാണോ
എങ്ങനെ അതെ ഡ്രൈവിങ്ങക്കെ അറിയാ.
ആഹ് അപ്പൊ സ്കൂട്ടിലാവും ലെ പോവ.
ആഹ് ഹസ്ബന്റ് പിന്നെ അവടെ ആവുമ്പോളെ ആദ്യക്കേ എല്ലാ ആവശ്യത്തിനു ഓരോരുത്തരെങ്ങനെ വിളി കണ്ടിനി ഇപ്പൊ പിന്നെ സ്വന്തായി ട്ട് ഡ്രൈവിങ്ങക്കട്ട് പട്ച്ച് ഞാന് ആഹ് അപ്പൊ പിന്നെ ഇപ്പ ഇന്റെ ആവശ്യത്തിനും പെരിത്തെ ആവശ്യത്തിനൊക്കെ ഞാൻ പോയി പോരും. ആരെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ ഉം.
അണ്ടിയെന്നെ പട്ഞ്ഞയ്ഞ്ഞാൽ ഉപകാരം തന്നെ ഞാനും ഇതേപോലെ ഡ്രൈവിങ്ങാക്കെ പഠി ക്ക്ണ്ടായിരുന്നു വീട്ടിൽ ഹസ്ബന്റ്ന് വണ്ടി ഇണ്ടാവുമ്പോ അപ്പ പിന്നെ ഡ്രൈവിങ് പടിഞ്ഞുന്ന സമയ ട്ടാണ് മോളെ ഗർഭിണിയായത് അപ്പൊ ഗർഭിണി ആയപ്പൊ പിന്നെ വണ്ടി ഇട്ത്തില. പിന്നെ ചെറിയ കുട്ടിയായപ്പൊ കുട്ടിനെ നോക്കണല്ലോ. അപ്പൊ വീട്ടില് ആക്കിപോവുമ്പോളും സമാധാന അങ്ങനെ പിന്നെന്തെയ്തു പിന്നെ വണ്ടിമെ എട്ത്തിട്ടേ ഇല്ല. പിന്നെ ഹസ്ബന്റ്ന്റെ കൂടെ പോവും വരും മക്കളെ കൂടെ പോവും വരുന്നല്ലാതെ പിന്നെ വണ്ടി ഒ
ഞാന് കുട്ടിനെക്കെ അവിടാ ക്കികാണ്ട് ഞാനാണ് മെനക്കെട്ട് പഠിച്ച്. എന്റെ അമ്മായിമാക്കും ഉമ്മാക്കു ഒക്കെ പഠിച്ച്ണെ ഭയങ്കര ഇഷ്ട്ട.
ആഹ് അതോണ്ട് പിന്നെ കൊഴപ്പല്ല. സപ്പോട്ട്ണ്ടാവുമ്പോ പിന്നെ കൊഴപ്പില്ലേ.
ആഹ് ഐ നോക്കി താരൊക്കെ ചെയ്യും.
ഒന്നടങ്ങുമ്പൊക്കെ എങ്ങട്ടാ പോണ് എന്തിനാ പോണ് മാറ്റിയൊര്ങ്ങി പോകുമ്പോ ചുര്ദാറും.
ആഹ് ഇന്റെ നാത്തൂനി ഇന്നി ഒപ്പടെന്നു പഠിപ്പിച്ചിര്ന്ന് എന്നാലും ഇന്റെപ്പച്ചി മുന്നേ പ സ്കൂട്ടി ഇണ്ടായിരുന്നു ആ ഒരിത് വെച്ചാണ്ടും പിന്നെ എന്നാ ആ നാത്തുന്റെ കൂടി അങ്ങനെ പഠിച്ചപ്പോ. ഒരാൾത ഓട്ട്ണത് കണ്ടാല് പിന്നെ ഓൾതിനാട്ടി ഇൻക്ക് ഓട്ടണന്നുള്ള ഒരു ഇത് വരോല്ലോ. ആഹ് അപ്പൊ അങ്ങനെ രണ്ടാളും മത്സരിച്ച് ഒരു ദിവസം കോണ്ടന്നെ പഠിച്ച്.
പഠിച്ച് ആ എങ്ങനെ പോയി പഠിക്കെ ചെയ്തത് വീട്ടിന്ന് വണ്ടിലെ പഠിച്ചതാ?
ഊ ഹസ്ബന്റ് പഠിപ്പിച്ചുന്നാ ഞങ്ങക്ക് രണ്ടാക്കും ഇപ്പൊ രണ്ടാക്കും വണ്ടി ഇട്ത്തന്നു.
ആഹ്
ഉം ഓൾക്ക് ഓളെ ഹസ്ബന്റു ഇട്ത്തൊടുത്തു ഇൻക്ക് ഇന്റെ ഹസ്ബന്റു ഇട്ത്തന്നു.
അതോണ്ട് സുഖാണ് ഇന്നുച് ഇന്നുച്ചക്ക് ഇപ്പ എന്താ ഫുഡ്?
ഇന്നുച്ചക്ക് എന്താ ഫുഡ്ന്ന് ഒരു ഐഡിയ ഇല്ല ഇമ്മച്ചി ഇണ്ടാക് ക്കൽ ഉമ്മുച്ചിയട്ക്കളെ കേറലാ
ആഹ് ആഹ്
ഇവിടെ വന്നാ ഞാൻ കേറലില്ല
ആ അത് ശെരിയാണ് അവിടെ പണിയ്ള്ളതല്ലേ ല്ലേ.
ആഹ്
ഉം ഞാന്ന്ന് അടുക്കളേൽ കേറിട്ടില്ല ഞാൻപ്പം ചായുടി കയ്ഞ്ഞു പിന്നെ മോളെ പർഞ്ഞയച്ചു ഇപ്പങ്ങനെ ഫ്രീയായി ക്കാണ് ഒര് പത്ത് മിൻറ്റ് ഇര്ക്കട്ടെ വിളിക്കാ കര്തീട്ടങ്ങനെ. ഇരുന്നതാണ് ഇഞ്ഞിപ്പ അട്ക്കളെ കേറി ചോറ് വെക്കണം കറി വെക്കണം ഉപ്പേരി ഇണ്ടാക്കണം. അടിക്കണം തൊടക്കണം തിരുമ്പണം.
എന്താ പറയാ പണിയെടുക്ക്ണിന്റെ എടേൽ ഇങ്ങനെ വിളിച്ചാ മതി അപ്പൊ വേം പണി ചെലോൽക്കൊക്കെ പറിണേക്ക ക്കെ വേം പണി കയ്യും അങ്ങനെ പണി കഴിയും ഒരാള് വിളിച്ചാണ്ന്ന്ണ്ടെങ്കി എന്നൊക്കെ. ഒരാളോട് സംസാരിക്കും പക്ഷെ ഇൻക്ക് അങ്ങനെ കയ്യൂലട്ടോ ഇൻക്കാരുംഇഉണ്ടാവാൻ പാടില്ല.
ഊ അതന്നെ.
ഇന്റെ വേം കയ്യും ആഹ് വിളിച്ചില്ലെങ്കിലാണ് എന്റെ വേൻ കയ്യ വിളിച്ചാ ഇന്റെ ഒന്നും നീങ്ങൂല.
ഞാൻ തെരക്കിട്ട പണിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ചെവിൽ വെച്ച് സംസാരിക്കന്നല്ലാതെ. അല്ലാത്തുപ്പളും ഫോൺ എടുക്കൂല കാരണം അപ്പ പിന്നവിടെ പണികള പിന്ന വിളി എടുക്കാ ചെയ്യല് പിന്നെ അത്യാവശ്യക്കാര് ഇപ്പ ആരും വിളിക്കാനൊന്നുംല്ല വീട്ട്ന്ന വിളിക്ക പിന്നെ ഹസ്ബൻ്റ് മക്കളൊക്കെല്ലെ വിളി വേറെ ആരേലും വിളിക്കാണെങ്കിൽ തന്നെ എന്തേലും ആവശ്യണ്ടെങ്കിൽ അപ്പൊ എ പെട്ടന്ന് നമ്പർ കണ്ടാലും എന്തിനാണാവോ എന്ന് വെച്ചിട്ട് ഓല് എടുക്കുകയും ചെയ്യും
ഏഹ് സ്വന്തം വീട്ടില് പോയിരുന്നോ ആ
ഇല്ല ഞാന് ആ രണ്ടാഴ്ച്ച മുന്നെ പോയിങ്ങോണ്ടൊന്ന് ചെയ്ത്
ഓഹ് അയ് ശരി
പിന്നെ മുഹറമ്മ മദൽ ലീവിന് പോവാൻ പറ്റിയില്ല പിന്നെ മദ്രസ ഒരു ഒരുസം ലീവ് ഇണ്ടായുള്ളു പിന്നെ പിറ്റേസം മദ്രസ ഇണ്ട അപ്പ മ വെറുതെ ലീവ് ആക്കണ്ടല്ലോന്ന് വിചാരിച്ചേ
ലീവ് ഇണ്ടാവലെ വ്യാഴാഴ്ച്ചയും വെള്ളിയാഴ്ചയും ലീവ് ഇണ്ടാവലേ
ഇല്ല ഇവിടെ വെള്ളിയാഴ്ച്ച ലീവ് ഇണ്ടായുള്ളൂ മദ്രസ. പിന്നെ വ്യാഴാഴ്ച്ച മദ്രസിണ്ട് സ്കൂളുണ്ടായിരുന്നു അപ്പൊ പിന്നെ പോവാൻ പറ്റിയില്ല ആഹ് ഇവിടെ മദ്രസ വ്യാഴാഴ്ച്ച ഇണ്ടായിരുന്നു
ഞങ്ങളവിടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വ്യാഴം വെള്ളി ലീവായിരുന്നു
ആഹ് എന്നാ ഇവിടെ ഉം വ്യാഴാഴ്ച്ച മദ്രസ ഉണ്ടായി വെള്ളിയാഴ്ച പിന്നെ വെള്ളിയാഴ്ച്ച പൊതുവേ ഇല്ല അപ്പൊ പിന്നെ അന്ന് ലീവല്ലല്ലോ പിന്നെ സ്കൂള് വെറുതെ മുടങ്ങും ചെയ്യൂല്ലേ അയ് അത് കാരണം പിന്നെ അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ഇതായത്
ഓഹ് അത് ശരി ശരി
ആഹ് പണികളൊക്കെ കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞോ
ഇല്ലേ പണികളൊന്നും കഴിഞ്ഞി ഇല്ല ഇപ്പൊ എന്താണ് അനിയന്മാരൊക്കെ അപ്പ സ്കൂൾക്ക് പോയിട്ടോള്ളു അനിയനും അനി ത്തിയോക്കെ അ ഇപ്പ അവിടെ പോയിട്ടുള്ളൂ ഇതൊക്കെ ഓലൊക്കെ പറഞ്ഞയച്ചു കയിഞ്ഞിട്ടാ ഉമ്മ എന്തെങ്കിലോ പണക്ക് നിക്കോളൂ ആഹ
ആഹ അല്ലാതെ അത് നമ്മള് എത്ര ഇതിലും കാര്യമില്ല വൃത്തിയാവൂല
ആ അത് ശരിയാ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വളിച്ചോണ്ട് ഉണ്ടാവും
പറഞ്ഞ ഇവിടെ പിന്നെ മക്കള് രണ്ടു പേര് ഒരാൾ തരത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരാള ഹോസ്റ്റലിൽ ആണ് ഒരാളിപ്പോ പോയി ഒരാളിപ്പ താ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വേറെ വച്ച ഒരു സ്കൂൾപൊണ സമയത്ത് ഒരു മണിക്കൂർ നേരം ഉണ്ടാവൂല ഓരോ ഡ്രസ് എടുത്ത്വെക്കാൻ ഡ്രസ്സുകളായിട്ട് പുസ്തകങ്ങളൾ അവിടെ ഇവിടെ അത് ഇത് അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പരത്തിയിട്ടുണ്ടാവകും അതക്കെ നേരൊക്കെ മണിക്കൂർ നേരം
ആഹ എലോടന്ന് പെരന്നടക്കിക്കര ടേബിൾ വലോ റൂം വല്ലോ എത്ര റൂമ ഉണ്ടോ അതില കു സാധനക്കാര പിന്നെ ഇന്റെ ചെക്കനാണെന്നുണ്ടെങ്ക ഇന്റെ ചേക്കനെ എല്ലാതും വലിച്ചിടാനും നിൽക്കും തുണികളൊക്കെ ഓരോന്ന് ഓരോ കൊട്ടയിന്ന് ആറൂമും റൂമും ഒക്കെ മാറ്റിയണ്ട് ഇവന്റതും വേണംന്ന് നോക്കുക
അതെ ഇവരു ഡ്രസ്സ്‌ വക്ക ബരുധ വണ്ട എന്താ ഫാനുണ്ടോ ആ ഫാനോട് കേവന്റെ ചുല എന്റെ ബലറ്റോവിടെ ബലറ്റ എടുക്ക പറ്റൂലിന്റെത് ഓട്ടക്കണു ഓതക്ക്വാാണ് ഇതിന്റെറെതാണ് അങ്ങനെ അങ്ങനെ അങ്ങട്ടന്ന് ഇങ്ങട്ടന്ന് കൊറെേ ഡ്രസ്സുകൾ അവിടെ
അതെ അതെ പക്ഷെ ചില സമയത്ത് നേരം പോകണതും അറിയില്ല
അറിയില്ല ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഇളൊക്ക പോയപ്പ പിന്നെ പോ ർരാ ഹോസ്റ്റല ഒക്കെ ആയുകൊണ്ട്ന്നെ ഇത്ത പറക്കുന്നില്ല മോള് പോയി ഇപ്പര് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കണത് ഇനിയിപ്പോ തുടച്ചില്ലേലും കുഴപ്പല്ല വൃത്തില് തന്നെ കിടക്കണതൊക്കെ
ശരി ഞങ്ങക്ക് എന്നും തൊടക്കണം എന്റെ ചെറുതുണ്ടാവുമ്പോ മാക്ക് എന്നും തൊടക്കണം ഇല്ല ഞങ്ങള് പോയാലും അങ്ങനെയോന്നും ഉമ്മാക്ക് വേണ്ട എല്ലാരും സ്കൂളിൽ പോകും പിന്നെ ഉമ്മറ്റക്ക്ങ്ങ്കേറാ
ആഹ് ഞാന് ദിവസവും തുടക്കലില്ല ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കല് ഉള്ളൂ
ഓ അത് ശരിയാ
ചവിട്ടി കുത്താന്നാളിലാല്ലേ അപ്പൊ പിന്നെ താല്നാലെന്തേലും ചോട് കുത്താന് നാളൊന്നും ഇല്ല അപ്പ പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസെക്കെകൂടുമ്പോളൊ ഒന്നിച്ചാല്ലെ തുടക്കുള്ളൂ
ഓഹോ സ്വന്തം വീടാണോ
ആ് അതെ അതെ ഇന്നലെ ഇപ്പൊ തുടച്ചു ഫുള്ളായിട്ട് ഇന്നലെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ കാരണംണ്ടാക്ക് ഇവിടെ മൂതുക്കൻ കുത്തിരിക്കലായിരുന്നു അപ്പൊ അതിവിടെ വെച്ചിട്ടാന്ന് പരിപാടി ഉണ്ടായിരുന്നെ
അപ്പൊ കൊറേ ഉണ്ടാവല്ലോ ക്ലീൻ ആക്കാന്
ആ അപ്പൊ ഇന്നലത്തെ ഫുള് കഴിഞ്ഞു ക്ലീനാക്കലൊക്കെ ഫുള് ഇന്നലെത്തന്നെ കഴിച്ചു അപ്പൊ ഇന്ന് പണിയൊന്നുമില്ല
ഇന്നല്ക്കെ തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞോ ഓക്കെ
ഞമ്മള് വീട്ടിലെത്തിട്ട് രാവിലെ ഒരു പത്തു മണി പതിനൊന്ന് മണി ആ സമയത്തെ ആ സമയത്ത് രാവിലെ പൊറോട്ടം ചിക്കന് കറിയും ഭത്തിരിക്കെയായിരുന്നു അത് ഒന്ന് തീർന്നു കഴിഞ്ഞു എല്ലാവരും പോയി പിന്നെ അതിന് ശേഷം എന്താണ് ഫുള്ള് പണിയെടുത്ത് രാക്കലും തുടക്കലും മോറലും കൊടക്കലും തിരുമ്പലും എല്ലാതും ചെയ്തു
ഓ എല്ലാരും കൂടി അങ്ങട്ട് ചെയ്തിണ്ടാവും ഇല്ലേ
ല്ലാ അവര് ചെയ്ണ ചോച്ചപ്പ പറഞ്ഞു വാളയാ ചെയ്തോണ്ട് വരൂന്നെ അങ്ങനെ ഫുൾ പണി ഞാൻ തന്നെ ചെയ്തു ഇന്നലെ മൂന്ന് മൂന്നരൊക്കെ ആയിട്ടാണ് ഫുൾ ഒന്ന് ഫ്രീ ആയത് പുളിയക്കെ ഇങ്ങനെക്ക് ഉം അങ്ങനെല്ലാ അത് കഴിഞ്ഞു അപ്പോ പിന്നെ ക്ലീനാക്കി അങ്ങനെ എന്ത് ചെയ്തു ഫുൾ പണി കഴിഞ്ഞതുകൊണ്ട്പ്പൊ ഇനി ഒന്നും ചോറും കറിയൊക്കെണ്ടാക്കണം അത്പ്പ ഇന്നലത്തെ ചിക്കൻ കറി മാത്രംണ്ടായിരുന്നു ഞങ്ങക്ക് അത് ചപ്പാത്തിക്കെടുത്തു ന്തപ്പ പ്രതേ നൊഒന്നില്ല ഇനിപ്പ ചോറ് കറി ഉണ്ടാക്കണം ഉപ്പേരിയൊക്കെ മഴക്കാർറിതാ ചെറുതായിട്ട് വരുഞ്ഞു
ആഹ് ആഹ് മഴ വരുന്നുണ്ടല്ലേ
ഉം ന്താണ്‌ മഴയുണ്ട് മളൊക്കെ തിരുമ്പിക്കുണൂ ഇനി കൊറച്ച് അല്ലേ തിരുമ്പാന് ഉള്ളൂ കൊറെ ആഹ് ആഹ് മിഷേത്തിനുള്ള കാര്യാണ് എന്നാലും ഞമ്മള് ഒരു കൂടുംങ്ങമോ ക്കണം ഡ്രസന്ന് എന്താണ് തിരുമ്പ് കഴഞ്ഞ് ഉണക്കാനും എല്ലാത്തിനും എന്ത്ചെയ്യണം നിക്കണം എടുക്കണം ഉണക്ക ക്കണം അധിന് ഒക്കെ തന്നെ നമ്മള് മുന്നിൽ ഇങ്ങനെ നിൽക്കണം അതേ എളുപ്പം ഉള്ളു ഉം വിളിക്കാറല്ലേ
കുളിക്കെ
ഹസ്ബന്റ് വിളിക്കാറില്ലേ
ഓ ഞാൻ കുളിക്കാറില്ലേന്നാ കേട്ടെ ഹസ്ബന്റ് വിളിക്കാറുണ്ട് ഇവന് മോനെ ഒ ഒരു എന്താ പറയാ ഇപ്പൊ ഒരു ചീച്ചിലാണേ ഓനെ ഞാന് ഫീഡിംങ്ങ് ഇപ്പൊ നിർത്തി അപ്പൊ അയിന്റെ ഒരു ഇതിരിങ്ങനെ നിക്കാ ഓന് ആഹ് ആഹ് പറയാൻ ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെന്തുണ്ട് ജലദോഷം ഉണ്ട് കൊരെയുണ്ട്
ആഹ്
എഹ് അങ്ങനെയൊക്കെയാണ്
ഉപ്പാക്ക് എന്താ ജോലി
എങ്ങനെ
ഉപ്പക്കെ എന്താ ജോലി
ആഹ് ആർക്ക്
ഉപ്പാക്ക് ഉപ്പാക്ക്
ഉപ്പാക്ക് ഒരു കടായിട്ട് ഇങ്ങനെ പോവാ എന്ന ക്കട്ടെന്താ പിന്നെ പിന്നീട് വിളിക്കാ
ആഹ് ഓക്കെ ഓക്കെ ഇങ്ങട്ട് ഒന്ന് ചെയ് പണിയെടുത്തോളു
ആഹ് ആയിക്കൊട്ടെ ശരി എന്നാ